ഹലോ അസ്സലാമു അലൈക്കും
വലയ്ക്കും സലാം എന്ത പണി
എന്താ പണിച്ചു പണിയൊന്നുമില്ല കുറെ കാലം ആയില്ലേ വിളിച്ചിട്ട് അപ്പൊ ഞാൻ വെറുതെങ്ങനെ വിളിച്ചതേനു
ഏ ഞാനും വിചാരിച് എന്തപ്പ വിളിച്ചു
അപ്പൊ ഇ അങ്ങനെ വിളിച്ചലൊന്നുമില്ല ആർക്കും അങ്ങനെ വിളിച്ചലൊന്നുമില്ല
ആ എല്ലാർക്കും അതന്നെ ആ ന എന്റെ ഉം അവനാന്റെ കാര്യം നോക്കി ഇങ്ങനെ നിക്കാ നല്ലാതെ അവരെ കുളിക്കാള്ള ടൈ ഒന്നുംപ്പല്ല
ഞാ വിളിച്ചിന് വേറൊ കാര്യമുണ്ട് അ അൻ്റടുത്ത് പിന്നെ ഈ ആസു ഊറ്റി എടുക്കാണ്ടാവോ
ഗ്യാസും കുറ്റിയോ ഗ്യാസ് റ്റിന്റെ കാര്യൊന്നും പറയണ്ടപ്പൊ ഗ്യാസിന് ആ ഗ്യാസ് അന് ഭയങ്കര വേലായിട്ടേ ആ സ് ആ നിറച്ച് നിക്കാണ് ഇപ്പോ ഗ്യാസിന് എപ്പോഴും കിട്ടൂലല്ലോ അതുകൊണ്ട് അവ ആ രണ്ടു കുറ്റിയും നിറച്ച് നിക്കുകയാണ്പോ
ഞാനേ ഞാൻ പറയാണെങ്കിലേ ഞാൻ ഗ്യാസ് കഴിഞ്ഞി രണ്ട് കുറ്റി കഴിഞ്ഞി കെടക്കാണ് എന്നിട്ട് ഈ അടുപ്പത്ത് ഇണ്ട് ഉണ്ടാക്കിട്ടേ നേരണ്ട് പെണ്ണിനൊക്കെ സ്കൂൾ പോവാൻ ചോറും കൂട്ടാനൊന്നും ആയി കിട്ടണില്ലേ അടുപ്പ് ഊതിതി ഊതി ഊതിക്കൂടയുമായി വർ കാളാണെങ്കിൽ നനഞ്ഞുകൊണ്ടും ഓലക്കോടി ഒന്നും കത്താതെയൊക്കെയാണ് അപ്പൊ ഞാനിങ്ങട് ഗതി കെട്ട്ക്ക്ണ് ഇവിടൊണെങ്കി ഒരു കറൻ്റ് അടുപ്പൊന്നും ഇല്ലായിനും
ഉം
എന്നിട്ട് പിന്നെ വറക് കത്തിച്ചുണ്ടാക്കിട്ട് വേണ്ടേ ചോറും കൂട്ടാനൊക്കെ ആണെങ്കിൽ എല്ലാ അതുംമാണെ യര അടുപ്പത്ത് ഉണ്ടാക്കുക
ഉം അന്താ ഗ്യാസിന് വില ആയത് കൊണ്ടാണോ പ ണം അതോ എന്താ ഗ്യാസ് കിട്ടാഞ്ഞിട്ടാണോ അ ട്ടോ ഇങ്ങക്ക് പിന്നെ ഞങ്ങളെ വീട്ടില് ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റഞ്ഞിട്ടാണോ അങ്ങനെ
മൂന്ന് പ്രശ്നമുണ്ട് മൂന്ന് പ്രശ്നമുണ്ട് ഇപ്പ എന്നാൽ പൈസ ഉണ്ട് കജിലേ പൈസുണ്ട് ഞാ ഗ്യാസരിച്ച് നോക്ക് പോ ഐറ്റങ്ങള് ആണെങ്ക വ ഇന്നുമില്ല ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിക്ക് ബുക്ക് ചെയ്തിട്ട് ഐറ്റണെങ്കിൽ പറയാം പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി നിൽക്കി ഒന്നാമത് ഞങ്ങൾക്കി പരി അജലി അപ്പ റ്റ എനിക്ക് ഭയങ്കര മടിയാണ് കൂടന്ന് ഏറ്റിക്കൊണ്ടരണ്ടേ എന്നിട്ട് പിന്നായിട്ട് വിളിച്ചാ അന്ന് വരാ നാളെ വരാ
നിങ്ങള് അവ ആ ബാത്ത് ഇപ്പോളും ശരിയായിട്ട് ഉണ്ടാവില്ല അല്ലേ
ഇല്ലേ അതിപ്പോ മായ ഇപ്പ അങ്ങനെ ഇട്ടക്ക്ണ് ശരിയായിട്ടില്ല
ഉം അപ്പൊ മടിയന്നെ കാര്യം കാരണം പോലിക്ക്ന്ന് പറഞ്ഞാ അത്തേക്ക് വെച്ചു തരാൻ തന്നെ മടിയാണ് ഞാൻ അത് ഇവിടെങ്ങനെ ഒറ്റകാവുമ്പോ ഞാൻ അങ്ങനെ അത്തക്ക്ച്ച്രോ ചോച്ചുമ്പളേ നത്തക്കെ ചേരാൻ തന്നെ ഭയങ്കര മടിയാണ് അപ്പ പിന്നെങ്ങുടെ പിന്നെ കൊറേ അങ്ങോട്ട് വരാനുംല്ലേ അപ്പൊ പിന്നെ തീരും വരൂല
ഉ ഇത് ക്ക് ഇങ്ങനെ ഒിച്ചുകൊണ്ടിിക്കണം നമ്മളെ ഞാനൊക്കെ എത്ര വട്ടം ഒഴിച്ചരു കുറ്റി കിട്ടാനറിയോ
ഉം
അങ്ങനെ പപ്പിച്ചില്ലൻൊത്ത് ഗ്യാസിനുണ്ട്
ഉം അതേനിപ്പള ആഹ അതേ ഇനി ഇപ്പളെ ഈ യുദ്ധൊക്കെ ഇണ്ടായതോണ്ട് യുദ്ധാണെങ്കി കഴിഞ്ഞാലും പിന്നെ അടുക്ക ഇങ്ങനെ തുടങ്ങല്ലേ അപ്പ അങ്ങനെയൊക്കെ ആകുമ്പോളേ ഗ്യാസ് കൂറ്റി ഗ്യാസിന അവിടുന്നൊക്കെ അല്ലേ വര പിന്നത്തെ ഇന്ധനങ്ങളൊക്കെ അപ്പൊ അങ്ങനെ ആവുമ്പോളൊക്കെ അങ്ങനെ വല്യ കൂടുതലാണ് പിന്നെ കിട്ടാനും അതിലങ്ങോട്ട് വരണെക്ക് ബുദ്ധിമുട്ടല്ലേ നമ്മള അവിടെ ഉണ്ടാക്കണൊന്നല്ലല്ലോ അപ്പൊ ആ തൊണ്ടൊക്കെ കാര്യം പിന്നെ പോണ്ടില്ല ഹോട്ടലും എല്ലോടത്തും ചെില ഹോട്ടലൊക്കെ പൂട്ടിട്ടല്ലോ ഗ്യാസിന്റെ പ്രശ്ന കൊണ്ട് നല്ല വ ഫുഡിനെ നല്ല വില കൂട്ടിക്കണ് പി്യ നമ്മളെ വീട്ടാവശ്യത്തേ ഇല്ല ഗ്യാസ് ത്തിന്റെ പോലെ എല്ലാം പോലെ ഈ ഹോട്ടലിലൊക്കെ കൊടുക്കണ ഗ്യാസ് അയിനാണെങ്കി അലാറെ വിലയണം പോോലോ ഉം
ഈ ഹോട്ടലാളപ്പന അടിച്ചിട്ട് കാണോലേ ഹോട്ടല ആള് ഉം ഹോട്ടല ആൾ അടിച്ചിട്ടക്കണോ എന്നൊക്കെ പറഞ്ഞേക്കണുന്നത് പിന്നെ ഫുഡ്ന്ന പോെ പറഞ്ഞ അപ്പൊ ഒരു സാധനം വാങ്ങി തിന്നാനും കോലല്ല ഉണ്ടാക്കി തിന്നാനും കോലല്ല എന്ന് പറഞ്ഞ മാതിരിയാണിപ്പോൊ ഒരു എന്നാ ഒരു ചമ്മന്തി എന്തെേലും ക ച കൊടുത്താൽ അത് അട്ടുകുട്ടിയക്ക് പറ്റൂല്ല
ഉ അ കുട്ടിയക്കെ ഇനി ആഹ യിന അങ്ങനത്തൊന്നും പറ്റൂലല്ലോ അപ്പത്തെ കുട്ടികൊക്കെ ഒന്നും ഇനെ എന്തോ കൂട്ടിയാണ് തന്നീന് അപ്പത്തെ കുട്ടിയക്ക് ഇനെ അങ്ങനൊന്നും പറ്റൂലല്ലോ
പറ്റൂല എമുക്ക് യുസ്റ ഒരു ലക്ുഡ് കൂട്ടാനോ ഒരു ചമ്മന്തിയോ തേങ്ങാ ചമ്മന്തി ഒക്കെ അരച്ചാല് നമ്മള അതട്ട് പോയിനു ഉ അപ്പോൾ അതൊന്നും പറ്റില്ല നല്ല പിന്നെ പൊരിയും കരിൊക്കെ വേണം കുട്ടികൾക്ക്
ഉം നിങ്ങളാ ഗ്യാസ് എത്ര മാസം നക്കും
ഞങ്ങള ഗ്യാസം ഒരു രണ്ടു മാസത്തോടൊക്കെ നക്കും അപ്പ എന്നാ ഞങ്ങള് കാര്യമായിട്ട് ഞങ്ങള് പിന്നെ അടുപ്പത്ത് വർഗ്ഗം തിരിച്ചണ്ട് തന്നെ ഉണ്ടാക്കല്ലോ
ഉ എന്നിട്ട് രണ്ടു മാസം നക്കു അല്ലേ
നളയാ ആസമേ ജമീന
നൈനന്തറിയോ ഇനെക കത്തിച്ചുക കത്തിച്ചാ പിന്നെ അതെങ്ങനെ ഓഫ് ആാക്കാതെ വേഗം അതിന്റെ പണി അങ്ങനെ കഴിക്കണം അല്ലാതെ ഒന്ന് ഗ്യാസ് ഓണ ആാക്കി പിന്നെയും പൂട്ടി പിന്നെ ഒന്ന് ഗ്യാസ് ഓൺ ആക്കി പിന്നി മൂട്ടി അങ്ങനെ പറ്റൂല പോലെ ഇങ്ങനെ നമ്മളാണ് ഗ്യാസ് നല്ലോണം കഴാ ഞമ്മളൊക്കെ റെഡി ആക്കി വെച്ചിട്ട് ഓരോ മീൻ പൊരി ഇപ്പാണെങ്കിൽ അയിന്റെ മുമ്പ് നമ്മള് കുക്കറില് കറി ഉണ്ടാക്കണ സാധനങ്ങൾ ഇട്ടെക്കുക. അങ്ങോട്ട് ആ ബീസിൽ അടുപ്പിച്ച കണ്ട നേരെ മാറ്റി കണ്ട് മീൻ ചട്ടി വെക്കാ. ഉ അങ്ങനെയൊക്കെ വെക്കുമ്പൊ കൊറെ ലാഭം കിട്ടുംന്ന് പറയണേക്കാ.
ഉം ഇവിടെ അങ്ങനെ വെച്ചാല് ഇവിടെ ഇപ്പൊ ഞങ്ങള ഒരു കൂട്ട കുടുംബല്ലേ? ഇപ്പൊ ഒരു ആള ഇപ്പോ ഒരു ഒരാൾക്ക് ചോറ് ചന്നാൻ ബോള് പോ വണ്ട മീൻ പൊരിച്ചും പിന്നെ ഇപ്പൾ ഞാൻ ഇച്ച ഇഞ്ചമാ ക്ക വേണ്ടട്ട് ഞൻ വേറെ ഞാന ഒന്നു കത്തിച്ചൊ അതൊ ണ്ട് കൈകാരമാണങ്ക വേഗജജനത്
ഉം അതുകൊണ്ട് കാര്യം
ഉഹ പ്പൊ ഗ്യാസ് കിട്ടായിട്ട് ഇപ്പ നല്ല കതിതാണ് നമ്മളിങ്ങനെ ഇപ്പ ഇനി അട്ത്തുന്ന ഒരു മനസിനോട് ചോദിച്ചട്ട ഏതോ ഒരു മൻസൻ തരൂല്ലേ
ഉം അപ്പ അയിനെ എല്ലാവർക്കും പേടിയാണ് എന്നാത് പോയി ആഹ് അതാണ്
ഉം
ഉം അങ്ങനൊക്കായി അമ്മക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ
കുറ്റി ചോദറ്റണണ്ടെങ്കിൽ ഇല്ല ഉണ്ടെങ്കിലും ഇല്ലാന്ന് പറയും ഇപ്പോഴത്തെ കാലത്ത്
കുടുംബങ്ങളും അയ അയൽവാസികളും ഇങ്ങനെ തെറ്റും ഇങ്ങനെക്കെ ആയാൽ അങ്ങോട്ടും അങ്ങോട്ടും കച്ചടക്ക ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഗ്യാസിന്റെ പേരില്ലാ അപ്പ ഇതൊക്കെ ഉണ്ടാവണം അതെ
ഉം സ്വർണത്തിന് വരക്കണ ഇപ്പൊ കുറ്റിന്ന് പുറത്തക്കാൻ തന്നെ പറ്റൂല
ഉം പക്കയാസ തൊക്കെ കള്ളം മാറ്റത്തുണ്ടോണത് ഉം അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ
ഉം എങ്ങനെപ്പൊ കത്തിച്ചല്ലേപ്പഈ വെറും ഗ്യാസിനെ ആശ്രയി ക്കല്ലടല്ലേ
ഉം ഇവിടെ ഞങ്ങള് ചോറ് മാത്രേ ഉള്ള അടുപ്പത്തോ കാക്കിയൊക്കെ പിന്നെ എന്താ അറോ കറിയൊക്കെ വേഗംങ്ങ് കുക്കറിലാണ് വിസൽടിപ്പിച്ചു എന്ത് സാധനം ഇണ്ടാ ണെങ്കിലും ഏഹ് കുക്കറൽ മുട്ട പൊയിങ്ങാണെങ്ക അത്തും കുക്കറില് എത്ര എളുപ്പംണ്ട്ന്ന് അപ്പൊ എളുപ്പ രണ്ട വിസിലാണ്ട എളുപ്പം ഉണ്ടാവും രണ്ടു വിസില അടച്ചാ മുട്ട വെന്തു ഏഹ് പിനെക്ക്റിയണെങ്കിൽ ഒരു മുക്ക അങ്ങനെ തന്നെ എളുപ്പണ്ട് ഉസിലടുപ്പിച്ച അപ്പൊ കുറച്ച് ഗ്യാസ് ചിലവാകുള്ളു നേരംറ അത്രു ചട്ടിൽിട്ടങ്ങാണ്ട് പൊങ്ങെടുക്കാണ് എത്ര ടൈം വേണം
ഉം
ഉം ഇപ്പ അങ്ങനൊന്നും പ്രശ്നല്ല
ഞങ്ങള്ൾ നോക്കലൊക്കെ ഇണ്ട് എന്നാലും കാണ ഞങ്ങളത് നക്കൂല
എന്നാല ഇവിടെ ഒന്നര മാസം ഏകദേശം രണ്ടു മാസത്തിന അടുത്ത് നിക്കൂട്ടോ ഗ്യാസ് അങ്ങനെ ഒരു മാസം അങ്ങനൊ ഒന്നല്ല ആഹ് അണക്കലണ്ട് അതൊക്കെ നമ്മള് ഉപയോഗിച്ചുന്ന രീതി പിന്നെ നമ്മളെ നമ്മളെ സ്റ്റൗല്ലേ ആയിന്റെ ഭയക്കോ ആഹ് അതൊക്കെന്ന് നോക്കി
പായക്കം പറഞ്ഞപ്പോഴാണ് ഇപ്പറത്തെ ഗ്യാസ് കുറ മുമ്പത്തെ ഗ്യാസാണ് നല്ല പൈക്കണ്ട് ഏഹ് അപ്പൊ ഒരു ഒരടുപ്പ് നല്ലോണം കത്തും ആഹ് നമ്മള ഗ്യാസിനുള്ളിലത്തെ വട്ടം ല്ലേ അയിന്റെ പുറത്ത്ക്കും കൂടി തിജ് വരും അങ്ങനെ കത്തും ഒരടുപ്പ്. മറ്റേ അടുപ്പ് പിന്നെ അത്രയ്ക്ക് കത്തോന്നുല്ല.
അപ്പോ അതാണ് പ്രശ്നം വര്ണത് ലേ.
ആഹ് എന്തായാലും ഗ്യാസും ഇല്ല്യ. വെറ വെ പിന്നെ മയ ആയിട്ട് വെ വെറകും കത്തിച്ചാൻ ഗതികേട്. ഒക്കപാടെ ഇ ങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിക്ക. അപ്പോ ഇനി ആരുടെടുത്തെങ്കിലും ഇണ്ടെങ്കില് ഒന്ന് ഒരു കുറ്റി തൽക്കാലം തരാന്
ഉം ഇനിപ്പ ഞാൻ പറഞ്ഞീലെ ഇനിപ്പ ഞാൻ പറഞ്ഞ ഇപ്പങ്ങള് നൊണറയാണ്ന്ന് വിചാരിച്ചും.
ഉം
ഒക്കെ നറച്ച് വെച്ച്ക്കാണ്. ഇവിടെ ഞാന് അങ്ങനെ കാലിയാക്കി വെക്കലില്ല.
ഉം
ച്ച പിന്നതാണ് ഞങ്ങക്ക് ഞങ്ങളങ്ങനെ കാര്യായിട്ട് ഗ്യാസ് ഉപയോഗിക്ക്ന്നോണ്ടേ ഇല്ല അപ്പൊ നറച്ച് വെക്കാതന്നാല് പിന്നെ ഞാൻ ബുദ്ധിമുട്ടണ്ടി വരും പിന്നെ ഇവടെ അങ്ങനെ വെറകും കൊറവാണ്. പിന്നെ ഇനി ക്കങ്ങനെ അടുപ്പത്ത് ച്ച് ശീലോല്ല. ഉം അതോണ്ട് എന്റെ കുറ്റി എപ്പളും നറഞ്ഞോണ്ട നിക്ക.
ഉം ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പ ഈ കുട്ടിയളെ സ്കൂൾക്ക് പോകാൻ കൊണ്ടോവലാണ്. ഇപ്പ സ്കൂൾ പൂട്ടിയ സമയത്താണെങ്കി കൊഴപ്പല്ലയ്നു. സ്കൂൾ പൂട്ടിയ സമയത്താണെങ്കി നമുക്ക് എന്തേലൊക്കെ കാട്ടെയ്നു. ഇതിപ്പ ഈ സ്കൂൾ ഇണ്ടാവോണ്ടെ രാവിലെ ചായേം കടിം ചോറും കൂട്ടാനും ഒക്കെ ഈ അടുപ്പത്ത് ഇങ്ങനെ ആയിട്ട് വാണ്ടേ.
ആ അങ്ങനെ
ഇപ്പോ എന്തോരു ഗതികേട. എന്തോരു ഗതികേട ഇങ്ങക്കെന്നെ ഇപ്പോ ആലോയിച്ച അറിയാലോ ഒരു ചോറ് വെക്കാൻ ഗതികേടാണ്ന്ന് ഏ അടുപ്പത്തച്ചാൻ ഗതികേട അന്നോ അന്നോടത്ത്ക്ക് എല്ലാതും ഇങ്ങനെ അടുപ്പത്ത് വെക്കുമ്പോ എന്താ അവസ്ഥ. ഉം പിക്കും ആ കുറ്റിക്ക് വിളിച്ചായിട്ടും പൈസ ല്ലായിട്ടും അല്ല ഓല് ഇപ്പ ഇതങ്ങട്ട് കുണ്ടന്നരൂല. കുണ്ടോരാൻ ഓല്ക്ക് മടിയാണ്. അപ്പം ഇങ്ങനെ എത്ര വട്ടപ്പായി ഞാൻ വിളിച്ച്ണ്. ഓലൊന്ന് കൊണ്ടോന്നെന്ന ങ്കിലല്ലേ.
ഉം
റ്റു വജും ഇല്ല. അപ്പൊ പിന്നെ ഓല്ക്ക് വരാനും മടിയാണ്. വണ്ടി വരൂലല്ലോ ഇങ്ങട്ട്.
ആഹ്
ഇന്നെതായാലും പിന്നെ എന്തെലും അവിട്ത്തെ എവിടെലും ഇണ്ടോയിച്ചോക്കി അടുത്തൊക്കെണ്ടെങ്കി പറയോണ്ടിയു ആരേലും പറഞ്ഞേച്ചാണ്ടേ. ഇങ്ങനെയൊക്കെ കൊണ്ടരാൻ നോക്ക ട്ടോ. ഉം ഇന്നാ ആയിക്കോട്ടെ. ഞാൻ പിന്നെ വിളിച്ച. ശരി ഉം